ഹലോ
ഹലോ കേക്കണില്ലേ
കേക്കണുണ്ട് ഉം എന്തൊക്കെയാ വർത്താനം
എന്താ സുഖം അവിടേ
ഉം സുഖാണ്
ആ ഭക്ഷണൊക്കെ കഴ്ച്ചോ
ഭക്ഷണം കഴിക്കാന് കൊറച്ചും പാടെ കഴിയും ഒരു ഒൻപത് മണി ആ ഒൻപത് മണി എന്താലും കഴിം
ആ വ്ടി ആ ടൈമിലൊക്കെതന്നെ കഴിക്കല്
ആ എന്നാവച്ചാ കുട്ട്യാള് ഉം ന്ന് നല്ലമഴയല്ലേ ഇവിടെയുള്ളപ്പോ പ്പളാണൊന്ന് ആ ഇപ്പൊ ഇപ്പള് ഉച്ച വരെ നല്ല മഴയേനിവടെ ഇപ്പ പിന്നങ്ങനെ വലൃ മഴയില്ല-
ആഹ് ഇവ്ട്പ്പോ ഒരാഴ്ചയായി മഴ പെയ്തിട്ട്.
ആഹ് ആ വിടെ ആയിട്ടനെ ഒരാഴ്ചയവിടെകാണാം- ആഹ് നല്ല ചൂടയിനു-
ചൂടുവാണ്, വെള്ളത്തിനും കൊറവാണ്. മറ്റേതു മഴ നല്ലപെയ്തോണ്ട് വെള്ളം നല്ലകൂടുതലാണു-
കൂടുതലായി, ചെലേടത്തങ്ങനെയാണല്ലോ?
ആഹ് ഇപ്പ കാലാവസ്ഥയെങ്ങനെയെന്നറിയില്ലല്ലോ പല-
ഒന്നുംപറയാൻ പറ്റൂല- ഉം ഇന്ന് ഞങ്ങളെഎന്റെ വീട്ടില് ആഹ് എന്റെ വീടിന്റെ അവിടൊക്കെയങ്ങനെ തന്നെയാണ്. മഴ, മഴ- മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലയുറവയായി കാണും അല്ലെങ്കിൽ ഭയങ്കര ചൂടായി-
ഇവിടെയൊക്കെതന്നെ മഴയാണെങ്കിനിന്നു പെയ്യാ. ഒരാഴ്ചരണ്ടാഴ്ച്ച പക്ഷേ വെയിലാണെങ്കി പിന്നെയും അര ഒരാഴ്ചരണ്ടാഴ്ച വെയിലാക്കാൻ- അങ്ങനെയാണ്. പക്ഷേ അയിന്റെടെയിൽക്കൂടിയിങ്ങനെ ചാറ്റൽ മഴയുണ്ടാവും. പഷേ അതോ അത് ലൊ ന്നും വള്ളംനറയൂലല്ലോ. ജസ്റ്റ് ഒന്ന് ചാറിയാ
നറയില്ല. പ്പ ഇതിന്ന് മുന്നേ കെണറൊക്കെ ഏകദേശം ആയിന്നുട്ടോ. ഇപ്പൊ പിന്നെ വെയിലായപ്പോ ഒന്ന് ങ്ങട്ട് താന്ന്ക്ക്ണ് കെണറ്.
കെണറ് നർഞ്ഞീന്ന് പ്പൊന്ന് കൊർ ഞ്ഞിക്ക്ണ്.
കൊർഞ്ഞ്ക്ക്ണ്. ഇപ്പ ഇന്ന് ങ്ങനെരു മഴണ്ടായ്നു ഉച്ചക്ക് ഉച്ച
ആഹ് ഇന്നും ആ ചെറിയ ചാറ്റൽ മഴ ഇണ്ടായിന്നു വടിം.
ആഹ് ഇന്ന് നിന്ന്ക്ക്ണോട്ടൊ പ്പൊങ്ങനെ അറീല്ല. നിന്നാപ്പം ചൂടാ. ആഹ് ഇന്റെ ഇന്റെ വീട്ട്ല് വെള്ളം കൊറവാണ്. ബടെ വല്യ വള്ളന്നുല്ല. പഷേ ഹസ്ബൻഡ് അവ്ടെ നല്ല വെള്ളാണ്ട്. അടാ പാടയതോണ്ടാ തോന്ന്ണു നല്ല വെള്ളണ്ട്. നല്ല വെള്ളണ്ട് കെണറാണ്.
ആഹ് ഇവടെ പിന്നെ പൊഴണ്ടെട്ത്ത് പഷേ കൊർച്ചങ്ങണ്ട് പോണം. പഷേ ചാലും, തോടൊക്കെള്ളോണ്ടേ പെട്ടെന്ന് പൊഴേത്തെ വെ ള്ള അവിടെ കേറിയിട്ടിങ്ങനെ വരും. അപ്പ പെട്ടെന്നു വള്ളംനറയും.
ആഹ് ഇവടെ പ്പട്ത്ത് പൊഴൊന്നുല്ല. ആഹ് ഇവടെ അട്ത്ത് ങ്ങനെ പൊഴൊന്നുല്ല പഷേ കൊർച്ച് കൊർച്ച്ങ്ങനെ മോൾക്ക് പോയാല് അങ്ങനൊരു പൊയണ്ട്. പൊഴായ്
ല് പോണം പൊഴേക്കൊക്കെ കൊർച്ചു ദൂരേ പോണം. പഷേ തോട്കള്ല്ലോണ്ടേ പൊഴേത്തെ വ ള്ളം പെട്ടെന്ന് തോട്ട് കൂടി കേറിവരും. അതോണ്ട് പെട്ടെന്ന് വിട്ക്ക് വെള്ളം നറയും. ആഹ്. പിന്നെ, മഴയാണ്ട് പെയ്താ പിന്നെ നിക്കാതെ നറയും ചെയ്യും. പിന്നെ മീനുകളൊക്കെണ്ടാവും. അപ്പൊ നല്ല താക്കാരം.
കയ്യും ഇങ്ങള് ല്ലെ
ചളിവെള്ളക്കേരം ന്നാലും മീനുകള് നല്ലോം കിട്ടും. മഴ പെയ്താലേ വീടിന്റെ ഫ്രണ്ടൊക്ക വള്ളംനെറയേകാരം പിന്നെ തോടില്ലോണ്ട് എല്ലാരും തോ ട്ടിലിറങ്ങിട്ടും
ആഹ് കുട്ട്യോക്ക് സുഖായ്കാര നീ നീന്താന്
ആഹ് നീന്താനൊക്ക സുഖാണ്. നീന്താനൊക്ക പെട്ടെന്ന് പഠിയും. തോടൊക്കെ ഇല്ലോണ്ട്. പിന്നെ കൊളൊക്കണ്ട് വ്ടെ. കൊളം രണ്ട് മൂന്നെണ്ണണ്ട് തോടും ചാലൊക്കെ കൂടുതല് പ പിന്നെ പാടല്ലോ ണ്ടേ ഈ പാടക്കാര ആദ്യം നറയ്യാ അങ്ങനെ എല്ലാംപാടെ ആകെപ്പാടെ ചളിവെള്ളക്കാരം.
ചളി വെള്ളം ആഹ് മഴെയ്താല് ല്ലേ ഇവിടെ പിന്നെ അതൊന്നുല്ല.
പറയണം.
ഉം ഇവടെ പിന്നെ അതൊന്നുല്ല. പക്ഷെ മെയ് മെയിൻ റോഡാന്ന് വടെ.
ആണോ ആഹ് ഇവടെ പിന്നെ നല്ല ഉൾപ്രദേശാണ് കുറച്ചങ്ങട് ഉള്ള്ക്കൊരണം മെയിൻ റോഡി ക്ക് ഇവട്ന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ പോണം.
ഉം വടെ അങ്ങനൊന്നുല്ല ഇവടെ പെട്ടെന്ന് ഞമുക്ക് ഉം വടെ ഒരു പള്ളി പ്പരു പള്ളിണ് അയ്ന്റെ കഴിഞ്ഞ റോഡാണ്. അയ് പള്ളിന്റെ ബാക്കില് ഞങ്ങളെ വീട് അങ്ങനെണ് അന്നിട്ട് ആ റോ ആ ഇറങ്ങ്യത്തന്നെ ബസ് ബസ്സ് കിട്ടു.
ആഹ് വെടെ ബസ്സിട്ടണെ നല്ല പണിയാണ് ബ ടെ അതായത് ഓരോരോ സ സമയണ്ട് ഇങ്ങനെ ബസ്സ് പ്പളാ വരാ പ്പളാ പോവാന്നിലത്. ആ ടൈമി കേറ്യ ബസ്സിട്ടു അല്ലെങ്കി ആഹ് അല്ലെങ്കി അമ്മള് ഓട്ടോ എടുത്ത്ടെന്നെ പോണം. മെയിൻ റോട്ട് അല്ലെ പിന്നെ വണ്ടില്ലോർക്കാണെ കുഴപ്പണ്ടാവൂല. ബസ് പോയാ പിന്നെ അട് ത്ത ബസ് വരണങ്കി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാവും. ക്ക് പോണേലും ഇതന്നെ ആഹ് സ്കൂട്ടിമ്മ് പ്പ സ്കൂട്ടി വാങ്ങി ക്ണ് അപ്പൊ പിന്നെ സ്കൂട്ടിമ്മേ പോവലാധികു. ആദ്യം പിന്നെ നല്ല പണിയെന്നു ഇപ്പ സ്കൂട്ടി ഇല്ലോണ്ട് വല്ല്യ കുഴപ്പല്ല്യ.
ഉം ഉം ആഹ് ഇവടെ ഇൻക്ക് ങ്ങക്ക് സ്കൂട്ടി ഓട്ടാനറില്ലേ.
ആഹ് സ്കൂട്ടി ഓട്ടാൻ ഇപ്പ ഞാൻ ലൈസൻസ് ഇട്ത്തീന്ന്. ഇതുവരെ സ്കൂട്ടി ലൈസൻസിട്ടിട്ട് വാങ്ങാ കരുതീട്ടേന്നു പ്പൊ പിന്നെ ലൈസൻസ്ട്ത്തപ്പ അങ്ങനെ വാങ്ങ്യപ്പോ പ്പ വെല്യ കൊയപ്പല്ല്യ ആദ്യ നല്ല ബുദ്ധിമുട്ടെന്ന് ഒരു ബസ്സ് പോയ പിന്നെ ഓട്ടെന്നെ ട്ക്കണം ഓട്ടോക്കാണെ നല്ല ചാർജാണേ എന്നുപ്പത് നടക്കൂല്ലല്ലോ അമ്മക്ക്
പിന്നെ അതല ഓട്ടാവുമ്പോ പെട്ടെന്ന് വിൾച്ചാലും
ആഹ് കിട്ടൂല പെട്ടെന്ന് കിട്ടൂല നല്ല പണ്യാ ബ്ടാണെങ്കി നാട്ടിലാ കെ മൂന്ന്, നാല് ഓട്ടോക്കാരൊള്ള് ഓലെന്നെല്ലാർക്കും വാണ്ടേ അപ്പൊ നല്ല ഓട്ടോ കി ട്ടെലും പണ്യെക്ക നാൽ നടക്കും ചെലൊര് അതായത് നേർത്തെർങ്ങിട്ട് അരമണിക്കൂറൊക്ക മുന്നറങ്ങിട്ട് നട
ആഹാ നടക്കും.
ആഹ് അങ്ങനെണെലും മെയിൻറോട്ട്ക്കെത്തും ആഹാ പക്ഷെ നല്ല പണിയല്ലയ്നൊക്കെ ആ അതോ
ആഹ് ഇഷ്ടല്ല ഞ്ഞിപ്പോ ആ പോവാനും തിനൊക്കെ സുഖാണ്.
അവടെ ഞങ്ങളെ മ്മാന്റെ വീട്ടിലങ്ങനെണ് മെയിൻ റോ ട്ടിലാണ് എപ്പള്ളും ബസ്സ്ണ്ട് എപ്പ കേറും ചെയ്യ എപ്പ എറങ്ങും ചെയ്യാ ആ ഒരു വിഷയവടെ ല്ല ഓട്ടോ ഓട്ടോന്റെ ആവശ്യേല്ല വടെ
ഇല്ല ഇവട്യങ്ങൻ തന്നെ ഓട്ടോന്റെ ആവശ്യം തന്നെല്ല. നമ്മള് ഏഹ് എ ബ ബസ് സ്റ്റോപ്പും തന്നെപ്പർത്താണ്. ഒന്ന്ങ്ങട്ട് നട നടക്കാനൊന്നുല്ല നട ഉം നടക്കാണെന്ന് പറയാങ്ങനൊള്ളു.
ഹാ ഇവടെ നേരെ മർച്ചാ തൊട്ടാലും പിട് ച്ചാലും എല്ലാർക്കും ഓട്ടോ വാണം. ആഹ് പിന്നെ പ്പാരും നടക്കൊന്നുല്ലല്ലോ എല്ലാരും ബസ്സ് വണ്ടീ ന്നർഞ്ഞോണ്ട് ഒക്കപ്പൊ വണ്ട്യായില്ലേ.
ചെല സ്കൂട്ടി പഠിക്കണെ നല്ലതാട്ടോ.
ആഹ് ഞാന് ആദ്യം പഠിച്ചിന്നു പിന്നെ ക്ലാസൊക്കെ ആയതോണ്ടേ ലൈസൻ സ്ട്ക്കണെ അയ്ന് കൊർച്ച് ടൈമ് വാണ്ടേ
ആ പ ആഹ് ആഹ് പഠിക്കാണോ അപ്പൊ
ആ ഞാനിപ്പോ പഠിക്കാണ് ഡിഗ്രി ഇങ്ങളോ കല്യാണം കഴിഞ്ഞതാ
ആ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ജോലിക്ക് കേറിക്ക്ണ്
ആണോ ആഹ് എന്തിന്റെ
അക്കൗണ്ടന്റ് ആയിട്ട്
ആഹ് അയിന് എന്താപ്പ പഠിച്ച് ഇങ്ങള് കോഴ്സ് എടു
ഞാനെ ആ കോഴ്സ് എടുത്തിട്ട് അക്കൗണ്ടിങ്ങിന്റെ എട്ടു മാസത്തെ കോഴ്സ് എടുത്തു, പിന്നെ രണ്ടു മാസത്തെ ഇന്റേൺഷിപ്പും ആ ഡിഗ്രിവേണം ഡിഗ്രി ഞാന് ഡിസ്റ്റന്റ് ആയിട്ട് എടുത്ത്ക്കാ
ആണോ ആഹ അത്പ്പ ചെയ്ത് കൊണ്ടിരിക്ക്ണ്ടാവൂല്ലേ
അതിപ്പോ ചെയ്തും കൊണ്ടിരിക്കും കഴിഞ്ഞിട്ടില്ല ഒരു മൂന്ന്സെമുംപാടെണ്ട് ബികോമ് നിങ്ങള് ഇയ്യ് ഏതാ ആ അത് പിന്നെ അപ്പൊ അക്കൗണ്ടിങ്ങനെ കോഴ്സ് ആയാലും ഡിഗ്രി വേം തന്നെ കൊഴപ്പല്ലാതെ തോന്ന്ണ് പക്ഷെഎന്നാല് ബികോം ആവുമ്പോ
ആഹ ആഅതൊന്നൂടി നല്ലതാണല്ലോല്ലേ ബികോം അക്കൗണ്ടിങ്ങിന്
അക്കൗണ്ടിങ്ങിന് നല്ലത പിന്നെ
പിന്നെ പഠിക്കാനൊക്കെ
സോഫ്റ്റ്‌വെയറല്ലേ ഫുള്ള്
ആഹ കൊഴപ്പണ്ടോ എന്തേലും പഠിക്കാന്
നമുക്ക് ഇങ്ങട്ട് ഒന്ന് ഇങ്ങട്ട് ഒന്ന് ഇങ്ങട്ട് അയിനോട് ഇങ്ങട് ട്ടച്ചായാല് പിന്നെ കൊയപ്പല്ല അപ്പ ഞങ്ങളെ ഇന്ത്യയിലെ ഞാൻ പഠിച്ച് ഫുള്ള് കമ്പ്യൂട്ടർല്
അത് മറ്റേ ഓരോരോ സ്ഥാപനങ്ങളില് ജോബിന് കേർണ അങ്ങൻത്തെ അക്കൗണ്ടിങ് ആണോ
ആ അങ്ങൻത്തെ ഓഫീസ് വർക്ക് ഇണ്ടാവുല്ലേ
ആഹ അല്ല ചെല അക്കൗണ്ടിങ്ങില്ലേ അതായത് ഈ ക്ക് ഓരോരോ ഷോപ്പിലൊക്കെ നിന്നിട്ട്
ആഹ ആ ആഹ ആഹ അതല്ല അതും അതുംഎടുക്കാ പിന്നെ ഓഫീസായ്റ്റുംഎടുക്ക ഞാൻ ഓഫീസാറ്റാ എടുത്ത് അത് ബിൽന്ന് അബിൽ ബില്ല ബില്ലിങടിക്കാനും പറ്റും
ആ എട്ട് മാസം കയ്ഞ്ഞിട്ട് എന്തായ് ഇന്റർ ഇന്റർവ്യൂ അറ്റന്റെയ്തോ ഇങ്ങള്
ആഹ ഇപ്പൊരു ഇന്റർവ്യൂ കഴിഞ്ഞു
ആഹ സാലറി ഒക്കെ എങ്ങനെ ആ അറിയ അറിയാ എവിട്ത്തെ
പെരിന്തൽമണ്ണ
ആഹ അറിയാ അറിയാം
ആ അവിടുത്തെ ഓഫീസിലാണ് ഓലെ ഓഫീസൽ ഓൽക് പെരിന്തൽമണ്ണ മണ്ണേണ് ഓഫീസ്ള്ളത് മെയ്നായിട്ട്, എന്താ ബാക്കി ആഹ ബാക്കിഒകത് അത് കാണതൊക്കെ ഔട്ട്ലെറ്റ് ആണവും ഇത് പിന്നെ കൊറച്ച് ഉള്ള്ക്കാണ് അവടെ ജോ
പെരിന്തൽമണ്ണ സൈഡാണോ
ആ സൈഡാണ് പെരിന്തൽമണ്ണ ബാഗത്താണ് ഇങ്ങൾതോ
കട്ക് റോട്ട്ക്ക് പോരണം
ആണോ അ ഇവ്ടെ പിന്നെ അവിടേം കൂടി വേക്കൻസിണ്ട് പറഞ്ഞപ്പോ അങ്ങനെ ഇന്റർവ്യൂന് പോയി
ആ
ഇന്റർവ്യൂ ന്നല്ല ട്ടഫ് ട്രീറ്റ്മെന്റടഫയ്ചാല് രണ്ട് ഇന്റർവ്യൂ തീരണ്ടേ ന്നത് ഫസ്റ്റൊരു ഫസ്റ്റ് ഫസ്റ്റോരുറൗണ്ടില് ഒരു പത്ത്മുപ്പതാൾക്കാരൊക്കെ ഇണ്ടായ്നു ഒരു എന്താ പതിനൊന്ന് ഒരു ഞങ്ങളോട് ഒരു പത്തരക്കെ ആവുമ്പളാ വരാൻ പറഞ്ഞത്. പത്തരക്കാവുമ്പം സ്റ്റാർട്ടെയ്ത്ട്ട് ഒര് അഞ്ചര വരെ ഇണ്ടായ്രുന്നു ആൾക്കാര് വന്നിന്നു
ആ അപ്പ എവിടെന്നങ്ങളത് പഠിച്ച് എക്കൗണ്ടിങ്ങ്?
അങ്ങനെ അവട്ന്നെന്നെ പെരുന്തൽമണ്ണേന്നെന്നെ.
ആ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ?
ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു എസ് എസ് ബൈ റ്റി പറഞ്ഞാണ്ട്.
എസ് വൈ ട്ടി യോ? ആ ഇപ്പം പിന്നെ കൊറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ കാണല്ണ്ട് പെരിന്തൽമണ്ണേന്ന്. ഇനി ഇതിന്റെതൊന്നും അറിയില്ല. ഇങ്ങനെ അതേലെ കോളേജിക്ക് പോകുമ്പോ ഇങ്ങനെ കാണാ ഞങ്ങള് കോളേജിക്ക് അതേെലെ പോവല്.
ആ ആ ഏത് കോളേജിലാണപ്പോ? ആ.
ആ അവിടെയാണ് അയിന്റെ ഒരു കോളേജ് വന്ന്ക്കണ് ഇപ്പൊ. കീഴാറ്റൂർ ആ സൈഡ് ആണ്, ആക്കപ്പുറം പണ്ടിക്കാടൊക്കെ കഴിന്ട്ട്. അല്ല പാണ്ടിക്കാട് എത്ത്ണേന്റെ മുമ്പേ, പട്ടിക്കാടേയ്ഞ്ഞിട്ട്.
ആ കേട്ട്ക്ക്ണ് അവിടെയാണ്ലെ ഉം എന്താലും ഇപ്പോ കയറിയിട്ടൊള്ളൂ.
ആ കേറിട്ടൊള്ള് ആ ആ സാലറി ഒക്കെ എങ്ങനെയ പറഞ്ഞോപ്പോ?
സാലറി കൊഴപ്പല്ല ന്ന പിന്നെ ഇപ്പോ ഡിഗ്രി കംപ്ലീറ്റും അല്ല.
ആ അപ്പൊ പിന്നെ ഡിഗ്രിക്ക് അന്സരിച്ച് വാല്യൂണ്ടാവൂലേ.
നല്ലേം കിട്ടിയതോണ്ട്
ആ അപ്പൊ കൊഴപ്പല്ല എ
ഉം ആ, ഒമ്പതെ ടു അഞ്ച് വരെണ്ട്.
ആ ഇപ്പൊ ഒരു മാസൊക്കെ ആയോന്നട്ട് കേറീട്ട്?
ലാസ്റ്റ് ആണ് ജോയി ഈ മാസം ലാസ്റ്റ് ആണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞേ.
ആണോ ആ, അപ്പൊ തൊടങ്ങിട്ടുള്ളൂലേ പഠിച്ചിട്ട്.